ഹലോ ആഹ്. കിട്ടുന്നില്ലായിരുന്നു ഞാൻ വിളിച്ചിട്ട് അങ്ങോട്ട്.
ഞാൻ ആപ്പിൽ കേറിയില്ലെടി
ആഹ് ഹാ
എന്താ വാർത്താനം.
എന്തോ?
എന്താ വർത്താനം?
ഞങ്ങള് ദെ ഞാൻ കൊച്ചിനെ പഠിപ്പിക്കാൻ വേണ്ടി കേയറിയതായിരുന്നു. ഉം ഉം എന്തെടുക്കായിരുന്നു.
ഞാന് ഞാന് വെറുതെ ഇരിക്കയാണ്.
ഉം ചായ കുടിച്ചാ?
ഓ ചായ കുടിച്ചു അവിടെയോ?
ഉം ഉം ഇവിടെ ചായ കുടി കഴിഞ്ഞു. പിന്നെ മഴ ഉണ്ടോ?
മയണ്ട് പെരുംമയ
ഇവിടെ ഇന്ന് നല്ല മഴയായിരുന്നു പിന്നെ ഒരു മൂന്ന് മണിയൊക്കെ ആയപ്പോ മഴ തോർന്നു അത് കഴിഞ്ഞി ഇപ്പം ദെ വീണ്ടും പെയ്യാൻ തൊടങ്ങി.
ഉം കൊച്ച് എത്ര?
മോള് ആറാം ക്ലാസ്സിൽ പഠിക്ക്ന്ന്.
ഓക്കേ.
ഉം ഉം ഉം. പിന്നെ. എന്തോ ഭക്ഷണൊക്കെ എല്ലാം റെഡി ആയിരിക്കുവാണ്. പിന്നെ എന്താ പഠിക്കുവവാണോ അതോ
പിന്നെ എന്താണ്
ഉം
ഫുട്ബോൾ കാണാറുണ്ടോ
എന്തോ
ഫുട്ബോള്
ഫുട്ബോളോ
ആഹ്
എടയ്ക്കൊക്കെ കാണും
വേൾഡ് കപ്പില് ഏതാ ടീം
ഏഹ് എടക്കൊക്കെ പോയി നോക്കുവെന്നേ ഉള്ളൂ അങ്ങനെ ഇരുന്ന് കാണാറില്ല ആരാ ജയിച്ചെന്നൊക്കെ പോയി നോക്കും
വേൾഡ് കപ്പില്ലേതാ ടീമ്
ഏഹ്
ഹലോ
ഹലോ റൊണാൾഡോ ഹലോ ഹലോ റേഞ്ച് പോവുന്നുണ്ടോ ഹലോ കട്ടാവുന്നുണ്ട് ഹലോ ഹലോ കട്ടായോപ്പം